ഹലോ ഹലോ
ആഹ് പറയെടീ എന്തോ ഉണ്ട്?
കേക്കാവോടി?
ആഹ് കേക്കാം.
ആഹ് ആഹ് പിന്നെ സുഖാന്നോ
ഓ സുഖം ഇരിക്കുന്ന് ഉം ഇപ്പം കൊറച്ച് കയിഞ്ഞ് കുളി ളിക്കണം അതിന് വേണ്ടി ഒരു ഫേയ്സ് പാക്കൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ച്ട്ട് ഇരിക്ക്യാന്നു
ഓ സ്കിൻ കെയർ അല്ലേ
ഓ മൊഖത്താണെങ്കി ഇപ്പം അങ്ങ് പിംമ്പിൾസ് ഒക്കെ വെരന്ന് പിന്നെ എന്നും ക്ലാസ്സൊക്കെ ള്ളോണ്ട് ഇപ്പേ വെയിലൊക്കെ ആയി കൊള്ളു അല്ലേ അപ്പം വിയാരിച്ച് എന്തെങ്കിലോക്കെ ചെയ്യാന്ന് യൂട്യൂബ് നോക്കിട്ട്
ആഹ് ആഹ് ഞാന് ഇപ്പം പ്യയാക്കൊക്കെ ഇട്ട് കൊറേന്നാളായി അല്ലാതെ സ്കിൻ കെയറ് ഒക്കെ ചെയ്യാറ്ണ്ട് മോയ്സ്ച്ചാ റൈസറും സൺസ്ക്രിൻ സൺസ്ക്രീനൊക്കെ ഇടാറ്ണ്ട് ഫേസ് വാഷാക്കെ ചെ ചെയ്യാറൊണ്ട് അല്ലാതെ പിന്നെ എന്തെങ്കിലുംക്കെ പാക്ക്‌ ഒക്കെ ഇട്ട് ട്ട് കൊറെ നാളായ് ഡീ
ആഹ് ഞാനങ്ങനെ ഇങ്ങനെ കടലമാവും പയറ്പൊടിയും കൂടെ ചേർത്ത് ഇപ്പം വല്ലപ്പോഴേക്കും ഇടും ആഹ് അപ്പോ ന്നും വെയ്ലൊക്കെ അങ്ങനെ പിന്നെ പിമ്പിൾസ് ഒക്കെ മാറാന് നല്ലിയ എന്നൊക്കെ ഇങ്ങനെ പറയ്ന്നേ കേട്ട് അപ്പൊ ഞാനും എടക്കൊക്കെ ഇങ്ങനെ ചെയ്യും
ആഹ് നല്ല താഡീ പയർപൊടിയും കടലമാവും ഒക്കെ ടാൻനൊക്കെ പോവാൻ നല്ലാന്ന്ക്കെ പറയ്ന്നേ കേട്ട് മൊഖത്തിനൊര് ഗ്ലോ ഒക്കെ വെരുന്ന്
ആഹ് ആണ് പിന്നെ എനിക്ക് എന്റെ മൊഖാത്തണാങ്കി മഞ്ഞളൊന്നും അധികം ചെല അത്രക്ക് പിടിക്ക്യാത്തില്ല ചെലപ്പോ പണ്ടൊക്കെ മഞ്ഞള് ഇട്മ്പോ ഓക്കെ ആര്ന്ന് ഇ ഇപ്പൊ അങ്ങനെ മഞ്ഞളൊന്നും പിടിക്ക്യിത്തില്ല അപ്പം ഞാൻ പിന്നെ വിജാരിച്ച് കടലാ മാവും പയറുപൊ പൊടിയും മിക്സെയ്ത് ഇടാന്ന് വെച്ച് പിന്നെ കറ്റാർ വാഴെമ് മോഖത്ത് ഇടും ആഹ്
മഞ്ഞള് അലർജിയാണ് ചെലവർക്കേ ഈ മഞ്ഞള് അലർജിയാ എനിക്ക് കറ്റാർവാഴ ഇട്ട് കയിഞ്ഞാല് ഉം മൊഖം ഒര് മാതിരി ചൊറിയ്ന്ന കണക്ക് തോന്നും കൊറച്ച് നേരം കഴിയുമ്പോത്തേക്ക് നിനക്ക് അങ്ങനെ തോന്നോ
അത് ന്തന്നോ നമ്മള് കറ്റാർവാഴ നീ കറ്റാർ വാഴ മുറിച്ചിട്ട് കൊറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ താഴെയൊള്ളാ മഞ്ഞ താന് അത് കളയാറൊണ്ടോ
അത് കളായോടെ എന്നാലും എന്ക്ക് മൊഖത്ത് ഇട്ട് കയിമ്പോ ചൊറിയും അതും അല്ലേ മൊഖത്ത് ഇട്ട് കയിഞ്ഞ് ഇട്ട് എനിക്ക് ചെലപ്പോ കുരു വരും
ആഹ് അപ്പം എല്ലാ എല്ലാർണ്ടേ സ്കിൻ ടൈപ്പിനും ചേരത്തില്ലല്ലോ അത് കൊണ്ടായ് ഞാന് ങ്ങനെ കേട്ടിട്ടൊണ്ട് നമ്മള് കറ്റാർ വാഴ മുർച്ചിട്ട് കൊറച്ച് നേരം ഇങ്ങനെ കുത്തി വെക്ക്യാണോന്ന് അയ്ന്റെ താഴെ ഈ ടോക്ക്സായിക്കേട്ടേ ഒള്ളത് പോവാനായിട്ട്
ആഹ് അതിന്റെ ഒര് ആഹ് ഒര് മഞ്ഞ കറയ്ണ്ടല്ലോ അത് പേ അത് ഇങ്ങനെ ഞാൻ കുത്തിവെച്ച് ഞാൻ അത് കളായാറോണ്ട് പശേ എന്നാലും ഇട്ബഴ്‌ത്തേക്ക് എൻ്റെ സ്കിനിന് അങ്ങനെ പിടിക്ക്യാറില്ല
എനിക്ക് പണ്ട് ഇതുപോലെ മഞ്ഞള് കൊഴപ്പമൊന്നും ഇല്ലാര്ന്നു ശെ ഇപ്പം ഇപ്പം മഞ്ഞള് ഇട്മ്പോ എനിക്ക് എന്തോ അത്ര പോലെ തോന്നും പിന്നെ അതോണ്ട് ഞാൻ പിന്നെ മഞ്ഞള് അധികം അങ്ങ് യൂസ് ചെയ്യാറില്ല പശേ കാറ്റാർ വാഴ എനിക്ക് കൊഴപ്പം ഇല്ല അത് നമ്മള് പൊറത്ത്ന്ന് മോടിക്ക്ന്നെക്കാളും നല്ലത് വീട്ടി നിക്ക് അന്നെ കൊറാച്ചുടെ ബെറ്ററാ തോന്നും ആഹ് രാത്രിയിലാണ് എന്ന് തോന്നുന്ന് എല്ലാരും കറ്റാർ വാഴ യൂസ് ചെയ്യാൻ നല്ലേയാന്ന് പറയ്ന്നത്
ആന്ന് രാത്രിയില് ഇങ്ങനെ ചെലവരൊക്കെ ഇങ്ങനെ മോയ്സ്റൈസറിന് പകരൊക്കെ കറ്റാ റ്റാർവാഴ യൂസ് ചെയ്യാറോണ്ട്
ആണ് ല്ലോ നീയിപ്പം ആഹ് എന്തിന്റ മോയ് മോയ്സ്ച്ചറൈസറാ യൂസ് ചെയ്യ്ന്നേ നീ ഇപ്പേ എന്തിന്റെ മോയ്സ്ചറൈസറാ യൂസെയ്യ്ന്നേ
ഞാന് ഇപ്പം മിനിമലിസ്റ്റ്ന്റെടീ യൂസെയ്യ്ന്നേ
അത് പിംമ്പിൾസ് പോകാനൊക്കെ നല്ലയാണോ
അത് പിംമ്പിൾസ് ഏ വന്നിട്ട്ള്ള സ്കിൻ ബാരിയറെക്കെ നല്ലോല്ലെ ഇതാക്കൂന്നാ പറയ്ന്നേ വി പറയ്ന്നേ
ആണ് അല്ലേ ഇപ്പൊ നിനക്ക് ഇട്ട്ട്ട് എന്തേലും മാറ്റോക്കെ തോന്നിയോ അത് ഇട്ട്ട്ട്
ഇപ്പം ഞാൻ ഇപ്പം ഞാൻ റീസന്റ് ആയിട്ടാടീ അത് വാങ്ങിച്ചത് അതിന് മുമ്പ് വരെ ഇതായിരുന്നു ഇപ്പ എന്റെ മോസ്ചറൈസറേക്കാൾ നല്ലതായിരുന്നു
ഏതിന്റെ
റിക്വലിന്റെ
ഉം ഞാനത് കേട്ടിട്ടില്ല അത് യാ ഇതെത്ര രൂപയാ
ഇത് ഇര്ന്നൂറ്റി എത്രങ്ങാണ്ടാ
പക്ഷെ നമുക്ക് ഒരു മാസൊക്കെ ഇടാൻ കാണോ നീ ഇപ്പം പറഞ്ഞ ഈ ഒരു മോയിസ്ചറൈസർ
ആഹ് ഞാന് ആഹ് ഞാൻ ആദ്യം വങ്ങിച്ച റിക്കൊല്ന്റെ മോസ്ചറൈസറാണെ ഞാൻ ഒരു അഞ്ചാറ് മാസൊക്കെ യൂസെയ്തായിരുന്നു
ചെലേപ്പം നമുക്ക് ഡെയ്ലി ബേസില് എന്നും ഇടാനായിട്ട് പറ്റോ വല്ലപ്പോഴും അല്ലാണ്ട്
ആഹ് ആഹ് ഡെയിലി പറ്റൂലേ
ഉം അപ്പം അപ്പൊ എത്ര മാസയിരിക്കും ഒര് മാസൊക്കെ ഇരിക്കോ
ഇത്പ്പോ ഞാന് മുപ്പത് ഗ്രാമിന്റാണ് വാങ്ങിച്ചത് ഇത് സ്കിന് പിടിക്കോ ഇല്ലോന്ന് അറിയാൻ വേണ്ടി പറ്റത്തി അറിയത്തില്ലാര്ന്നല്ലോ
ഉം നിനക്ക് ഡോക്ടറെ സജസ് റ്റെയ്താണോ അത് നീ അല്ലാതെ ഇങ്ങനെ റിവ്യൂസൊക്കെ യൂട്യൂബില് നോക്കീട്ട് അങ്ങനെ പോയി മേടിച്ചതോ
റിവ്യൂ ഇപ്പല്ല ചാറ്റ്ജിപ്പിട്ടിയാണല്ലോ
ആഹ് ആഹ് അങ്ങനെ നോക്കിയതല്ലേ
ആഹ് ഞാനങ്ങനെ സ്കിൻ കെയറിനെ പറ്റിയിട്ടെക്കെ എന്റേതൊര് ഓയിലി ആഗ്നപ്രോൾ സെൻസിറ്റീവ് സ്കിനാണല്ലോ അങ്ങനെ പിന്നെ അതിനെ പറ്റീട്ടൊക്കെ ചോയിച്ചപ്പഴത്തേക്ക് മിനിമലിസ്റ്റോക്കെ നല്ലൊരു ഓപ്ഷനാന്ന് ഇങ്ങനെ അതിങ്ങനെ റെക്കമന്റെയ്ത് നീ സൺസക്രീനൊന്നും യൂസെയ്യാറില്ലേ
ഞാൻ സൺസ്ക്രീൻ ഇതുവരെ യൂസെയ്യുന്നില്ലാര്ന്നു പക്ഷെ ഇപ്പം ഈ ഒരു ഏപ്രിൽ മാസൊക്കെ ഭയങ്കര വെയിലില്ലായിരുന്നോ അങ്ങനെ ഞാൻ ഒരു സൺസ്ക്രീം മേടിച്ചു അത് ലാശീൽഡ്ന്റെ ആണ് ഞാൻ മേടിച്ചത് അതൊരു മിനറൽ സൺസ്ക്രീനാ നല്ലതാ പക്ഷെ നല്ല വൈറ്റ്കാസ്റ്റുണ്ട് പക്ഷെ കൊറച്ചു നേരം നമ്മള് അധിക നേരം ഇരുന്ന് ബ്ലെൻഡ് ചെയ്യുവാണെങ്കി അതങ്ങ് ഓക്കെ ആയിക്കോളും പക്ഷെ മിനറൽ സൺസ്ക്രീനാണ് ഓയിലി സ്കിന്നാറ്ക്ക് കൊറച്ചൂടിം ബെ ഇങ്ങനെ പറയുന്ന കേക്കും കാരണം ഇതിലധികം കെമി ക്കല്സൊന്നും ഇല്ലല്ലോ ഇപ്പൊ വൈക്കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീനിലൊക്കെ ഒരുപാട് കെമിക്കൽ കാണും പക്ഷെ ഇങ്ങനെയുള്ള വൈറ്റ്കാസ്റ്റ് ഉള്ളേലധികം കെമിക്കൽസ് ഇല്ലാത്തൊണ്ടാ വൈ റ്റ് കാസ്റ്റ് ഇടുന്നേ അപ്പ നമ്മള് കൊറച്ചേരം ബ്ലെന്റെയ്യ്ണോന്നേ ഒള്ളൂ അല്ലാണ്ട് ഇതിപ്പം നല്ലതാ പിന്നെ ഈ ഇര്ന്നൂ റ്റി സംതിങ്ങെക്കെ ഒള്ളൂ പിന്നെ ഞാനുപ യോഗിക്കുന്ന മോയിചറൈസർ ഞാൻ പണ്ടേ ഒരു മോ ഞാൻ സൺസ്ക്രീൻ ഇപ്പഴാണ് യൂസെയ്തെ പക്ഷെ മോയിചറൈസർ ഞാൻ രണ്ട് മൂന്ന് വർഷം കൊണ്ട് യൂസെയ്യ്നാ അത് ആ ലാക്മിയുടെ പീച്ച് മിൽക്കൊണ്ടല്ലോ അതാ മേഡ് അത് പക്ഷേ അത് ശരാശരി ഒരു ഓയിലി സ്കിന്നിന് അത്ര സ്യൂട്ടന്നും അല്ലന്ന് പക്ഷെ അതിൽ ഓൾ സ്കിൻ ടൈപ്പെന്നാണല്ലോ എഴുതിയക്കുന്നെ എനിക്ക്‌ പക്ഷെ എന്റെറത് ഒരു ഓയിലിസ്കിന്നാ പക്ഷെ എനിക്കത് കുഴപ്പൊന്നുല്ല അതിടാൻ നേരത്ത് എനിക്ക് ഓക്കേ ആയിട്ടാ തോന്നുന്നേ മ്
ആഹ് ആഹ് എനിക്ക് പിന്നെ ആഹ് എന്റെ കയ്യിൽ ഇരിക്കുന്ന സൺസ്ക്രീൻ ഒരു ജെല്ലി ടൈപ്പാ കേട്ട
ജെൽ ടൈപ്പാണല്ലെ
ആഹ് ഒരു ജെല്ല് ടൈപ്പ്ള്ള പക്ഷെ അന്താ ജെൽ ടൈപ്പ് ആവുമ്പോഴത്തേക്ക അധികം വൈ കാ റ്റ് കാണത്തില്ലല്ലോ വൈകാസ്റ്റ് ഇല്ല നമ്മള് ഇടുന്ന എ പ്ലസ് നമ്മടെ സ്കിന്നിന്റെ ആ ഒരു റിഫ്ല ഇത് തന്നെ ആയിരിക്കും ഇച്ചിരി ഏഹ് ജെല്ലായെക്കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്ലോ പോലെ തോന്നിക്കും
ഉം ഉംഅങ്ങനെ ഒണ്ടല്ലേ പിന്നെയ് ക്കോന്നു നമ്മള് പ്രോപ്പർ ആയിട്ടൊരു ഒരു സ്കിൻ കെയറ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാ പിന്നെ ബാക്കി അല്ലാണ്ടുള്ളതിന് നമ്മൾ ബാ പീം മൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാലും നാച്ചുറൽ ആയി ട്ട് ള്ളൊതൊക്കെ യൂസെ യ്യുന്നത കൊറച്ചുകൂടി ബെറ്റർന്ന് തോന്നുന്നെ അല്ലാണ്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയുന്നേനെക്കാലും നീ ഫേയ്സ് വാഷ് ഏതിന്റെ യ യൂസ് ചെയ്യുന്നേ
ഞാനിപ്പ ഹിമാലയയൂടെ യൂസെ യ്യുന്നത്
ഹിമാലയുടെ ഫേസ് വാഷ് നല്ലയാ
നീം ആഹ് നീം ഫേസ് വാഷ് ഉണ്ടല്ലേ
ഞാനിപ്പോ മാമഎർത്തിന്റെയും ഫെയ്സ് വാഷ
ആഹ് മാമ എർത്ത് ഏത് ഏത് ന്റെടി നീ ഉപയോഗിക്കുന്ന
ഞാൻ ഇന്ന് ഒന്ന് മേടിച്ചിട്ട് വന്നത് എന്തോ ആഹ് ഡ്യൂ യിഫും എന്തോ മോയ്സ്ചറൈസർ ന്നൊ അല്ല ജൂയി ഫേസ് വാഷ്ന്നോ അങ്ങനെഎന്തോ ഇതിന്റെ ഇത് പേര് മാമഎർത്തിന്റെ ഇതിന് മുന്നേ ഞാൻ ഒരു റൈസ് ഫാർഡന്റെ ഫേസ് വാഷ് യൂസ് ഇതായിരുന്നു മാമഎർത്തിന്റെ അത് പക്ഷേ നല്ല ആര് ആഹ് അത് പക്ഷേ നല്ലയാരുന്ന്
ആഹ് ആഹ് ഞാൻ ഇതിന് മുമ്പേ യൂസ് ചെയ്തത് മറ്റേ സിമ്പിൾ ഒണ്ടല്ലോ
ആ സിമ്പിള് പക്ഷെ അത്യാവശ്യം നല്ലയാന്ന് എല്ലാവരും റിവ്യൂ പറയുന്നെ കേട്ടിട്ടുണ്ട്
ആഹ് നല്ലതാണ് ഞാൻ രണ്ട് വെട്ടം അതിന്റെ ട്യൂബ് യൂസ് ചെയ്തായിരുന്നു നല്ലതാണ് പക്ഷേത്
അത് പിന്നെ നീ എന്ത സ്റ്റോപ്പ് ചെയ്തെ
പിന്നെ ഇപ്പൊ കൊറച്ച് ബഡ് ബഡ്ജറ്റിന്റെ ബഡ്ജറ്റിന്റെ ഷോട്ടേജ് വന്നേ കൊണ്ടേ പിന്നെ ഞാൻ ഹിമാലയ വാങ്ചത്
അതിന് എത്ര രൂപ ഇരുന്നൂറ്റി നാല്പതോ ഇരുന്നൂറ്റി സംതിങ് എത്ര വേണങ്കി
പാർപ്പിള്ള്ല് ഞാൻ ഇരുന്നൂറിനകത്താടി വെടിക്കല് നൂ നൂറ്റി തൊണ്ണൂറോ അങ്ങനെയൊന്തോങ്ങാണ്ടെയ
അത്രേ ഉള്ളല്ലേ ഞാൻ ഏതിലൊക്കെയൊ നോക്കയപ്പോ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ ഞാൻ കരുതി ഫസ്ടൈം അതാ ഞാൻ പിന്നെ പിമ്പിള് മേടിക്കാത്തത് ഞാൻ കുറെ നല്ല റിവ്യൂ കണ്ടാരുന്നു അതിനെ കുറിച്
ഇല്ലടീ നമ്മള് പർപ്പിളീന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക്‌ അത്ര റേറ്റ് ആവത്തില്ല ഞാൻ എന്ത്‌റിയോന്നറിയോ പർപ്പിളി നമ്മൾ അല്ലാതെ വാങ്ങിക്കുവാണങ്കില് ആ, പാത് നമ്മളല്ലാതെ അഞ്ഞൂറ് രൂപ ഈ കൂടുതല് വാങ്ങിക്കാ ണെങ്കില് തഇത് ന്നമക്ക് ഇങ്ങനെ എന്തൊക്കെയ പ്ലാറ്റ്ഫോം ഫീയൊ ഇതൊക്കെ കുറച്ച് തരും പക്ഷെ നമ്മള് അഞ്ഞൂറിന് താഴെയാണ് മേടിക്കുന്നെങ്കിൽ അവര് അതൊക്കെ എടുത്തിട്ട് തരൂ ള്ളൂ പിന്നെ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് യ്യാ ണങ്കി ല് ഡെലിവറി ചാർജ് കൊടുക്കണ്ട
പക്ഷെ ഞാൻ ഓൺലൈൻ ആയിട്ട് പർക്കലിടക്ക്ഒരു ലിഫ് റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നേ അതിന് ക്ഷേ ഒരു പ്രോഡക്റ്റ് മാത്രം ആയതുകൊണ്ടായിരിക്കും അതിൽ നൂറ്റി തൊണ്ണൂറ് എന്തുവാണ് ലിഫ്റ്റിക്ക് പക്ഷെ അറുപത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നു
ആ ഹഅത് ചെലപ്പം ആഹ് ആ ഒരു പ്രോഡക്റ്റ് മാത്ര ആയിക്കൊണ്ടായിരിക്കാം അങ്ങനെ പൈസായത്
അപ്പൊ നീ ഇപ്പം പർച്ചേസ് ചെയ്യുമ്പോ ഒരുപാട് ഉണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് പർച്ചേസ് ചെയ്യുവല്ലേ
ആ, ഞാനിപ്പന്തയ്യ അറിയില്ല ഇതൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തീരാറാവുല്ല സൺസ്ക്രീൻ മോയ്സ്റയും ക ക്കാം അപ്പൊ അതെല്ലാം കൂ ഇപ്പഞാൻ പൈസ എങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചു ഓരോ ആ അത് അഞ്ഞൂറ് കൂടുതലൊക്കെ ആവുആ യിരിക്കാം അപ്പോഴ് ത്തിന് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാൻ നോക്കും അപ്പ ഴ്തേക്ക് പിന്നെ നമുക്ക് ഈ എക്സ്ട്രാ ഈ ഡെലിവറി ചാർജ് അത്രയൊന്നും കൊടുക്കണ്ട കാര്യവില്ല
അത് പക്ഷേ നല്ലൊരു കാര്യവായിരുന്നു നമുക്ക് വേണ്ടതക്ക ഒരുമിച്ചോഡറെയ്യാണെങ്കി ഡെലിവറി ചാർജും പിന്നെ ഈ ഉം പ്രൈസ് പ്രൈസും കൊറവായിരിക്കുവല്ലോ നമ്മളൂ പല പല സമയത്ത് മേടിക്കുമ്പ എല്ലാത്തിനും ഡെലിവറി ചാർജ് കൊടുക്കണം
പിന്നെ ചെലപ്പ അയിനാത്ത് ഓഫറ് വരുവെടീ ഒന്നെട് ഒരേ നമ്മള് ഒരേ കമ്പനിയുടെ സാനം തന്നെയാണ് മേടിക്കുന്നെങ്കി ചെലപ്പ് പ്പൊ ഒന്നെടുത്താല് ഓത് വലുതിന്റെ പ്രൈസ് കൊറയോ അങ്ങനെ ചെറുതിന്റെ പൈസ എടുക്കത്തൊള്ളൂ അങ്ങനെ എന്തെങ്ങാണ്ടേ അല്ല വല്തിന്റെ പ്രൈസെട്ത്തിട്ട് ചെറുതിന്റെ പ്രൈസെട്ക്കത്തില്ല
അങ്ങനെയൊക്കൊണ്ടല്ലേ പിന്നെ ഈ പർപ്പിളീന്നൊക്കെയാണോ എന്തോ ആഹ്
പിന്നെ വൺ ഏഹ് ഇത് ഏത് ഒരെണ്ണം എടുക്കുമ്പോ ഒന്ന് ഫ്രീയൊണ്ടല്ലോ ഗെറ്റ് വൺ ഫ്രീ അതൊക്കെ ഒണ്ട്
ആഹ് പിന്നെ ഞാ പിന്നെ വേറെ കേട്ടിട്ടുണ്ടിപ്പം പർപ്പിളീന്നൊക്കെ വല്ലോ ഓർഡറെയ്യുമ്പോ അവര് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ അയക്കുവെന്ന് ചെല യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ പറയുന്ന കേക്കാം നിനക്കങ്ങനെ കിട്ടിയിട്ടുണ്ടോ
ക്ക്യ് ആഹ് ഒരു വട്ടം കിട്ടീട്ട്ണ്ട് ഞാനത് ആഹ് ഇത് അത് അഞ്ഞൂറീ കൂടുതലേതാണ്ട് എണ്ണൂറിന്റടുത്ത് ഞാൻ ഒരിക്ക പർച്ചേസ് ചെയ്താരുന്ന് അപ്പ പിന്നെ തലേലിടുന്ന ഷ് ഷാംപൂം കണ്ടീഷണറുവൊക്ക
ആണല്ലേ ഞാന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രീ കിട്ടുമെന്നൊക്കെയൊള്ളെ
ആഹ് അങ്ങനെ കി ഏഹ് കൊടുക്കാറുണ്ടത് നാ പിന്നെ ഏഹ് നമ്മളിങ്ങനെ തോനെയെക്ക പാ ഇത് ഫ്രീ ബീസ് വരുവെടി നമ്മളിങ്ങനെ ആഹ് എണ്ണൂറിന് മുകളിലൊക്കെ ചെലപ്പ പർച്ചേസക്ക ചെയ്യുമ്പഴത്തേക്ക് ചെലപ്പ അറുന്നൂറിന് മുകളില് പർച്ചേസ് ചെയ്യുമ്പഴൊക്കെ ഈ ഏഹ് ഇത് പതിനഞ്ച് എം എൽ ന്റെ ക്ക ഫേസ് വാഷോ അല്ലെങ്കി സൺസ്ക്രീന് ഷീറ്റ് മാസ്ക് അങ്ങനെന്തെങ്കിലു ഒക്കെ അവര് ഫ്രീ ബീ ആയിട്ട് തരും
ഉം അങ്ങനൊണ്ടല്ലേ പക്ഷെ അത് നല്ലതാ അപ്പം നമുക്ക് പിന്നേ അവ് അവിടന്നന്നെ ഓർഡർ ചെയ്യാനക്കെ പറ്റും നമ്മള് ബൾക്കായിട്ടൊക്കെ ഓർഡറെടുക്കുവാണെങ്കി കൊറച്ചൂടി നല്ലേയിരിക്കും അതാവുമ്പ നമ്മക്ക് ഇതുപോലൊള്ളയൊക്കെ കിട്ടുവല്ലേ
ഉം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും
എന്നാപ്പിന്നെ ഓക്കേടി പിന്നെ വിളിക്കാം
ആഹ് ആഹ് ശരിയടിഎന്നാ
ആഹ് ഓക്കെ